ഹലോ ആഹ് കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ഉം സുഖായിട്ടിരിക്യുന്നോ എല്ലാരും
ആഹ് സുഖായിട്ടിരിക്ക്ണ് നല്ല വിശേഷാണ്
റ്റൂറൊക്കെ പോയോ വെക്കേഷനായിട്ട് ആണോ
ആഹ്
അട്ത്തൊക്കെ
ഇവടെ ഫെസ്റ്റ് ഇവടെ ഫെസ്റ്റ് നടന്നിര്ന്നു ഞങ്ങളെ വടെ അങ്ങാടില് വെല്യ അങ്ങാടില് ആ അതിന്കു ട്ട്യാളേം കൊണ്ടുപോയി എൻജോയ്ത് പോന്ന് ആഹ്
റെയ്ഡിലെല്ലാം റയ്ഡിലെല്ലാം കേറിയോ
ആ എല്ലത്തിലൊന്നും കേറില്ല മരണ കേട്ട്ണോ ആ അതില് ഊഞ്ഞാലേ ഊഞ്ഞാലേലും തോണില്ലേ തോണി
ആഹ് ഹഹ
ആഹ് അതില കേറി
പക്ഷെ നമ്മടെ വീട്ടിനടുത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലും ഈ ഈ കറങ്ങുന്ന ചെയറുണ്ടല്ലോ മുകൾല് ആഹ് അത് പൊട്ടി വീണ്
ചാറ്റിൽ കോട്ടേണോ
ചാറ്റൽ കൊട്ടയാണോ അങ്ങനെ എനിക്കറിയത്തില്ലെടാ ചാറ്റൽകൊട്ട ന്ന് പർഞ്ഞാ എന്തോന്ന്
അത് ഇങ്ങനെ വെ വെട്ടത്തിലിങ്ങനെ എറങ്ങണാണോ
ആഹ് അത് തന്നെ മുകളി പോയിട്ട് വട്ട്
ആഹ് അത് എൻക്ക് പേടിയാണ് അയ്ല് കേറാന് ന്നെ ന്റെ ഹസ്ബന്റ് പിടി ച്ച് കേറ്റും അയ്ല്
പേടിയാണല്ലേ ആഹ് അപ്പഴാ അതില് കേറി അത് ഒടിഞ്ഞ് വീണ് അത് ഒടിഞ്ഞു വീണ്
എ അതൊക്കൊര് ഇൻക്ക് പേടിയാ ആ പിന്നെ അത് ഇവര് നമ്മള് നമ്മുക്ക് പേടിള്ളത് കാണാൻ വേണ്ടി കയറ്റു പിടിച്ചു കയറ്റും അയ്ല് എനിക്ക് ഭൂമിന്റെ തായോട്ട് പോണമാതിരിയാണ് ഞാൻ ആർക്കല
എനിക്ക് ഭയങ്കര ഇഷ്ട കേറാൻ ആഹ് ഞങ്ങള് ഇന്നാള് കേറിയാരുന്ന്
അത് അയ്ല് തഴോട്ട് പോകുമ്പം ഭൂമിൻ്റെ മേ അടീക്കമ്മളെ കൊണ്ടു പോണമായിരി എനിക്ക് തോന്ന്
ആഹ് അതിങ്ങനെ ഒരു സൈഡിലോട്ട് നമ്മള് കയറിയത് ബോട്ട് പോലുള്ളതാണ് ഒരു സൈഡ് ഇങ്ങനെ പോയിട്ട് അടുത്ത സൈഡിലോട്ട് വരും ഒരു സൈഡ് ഇഞ്ഞ് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തിന് നമ്മള് വിചാരിക്കും പറന്ന് പോകുന്ന് വിചാരിക്കും
ആഹ് അത് വേറെ എന്തെങ്കിലും ചാറ്റിലോട്ട് റൗണ്ടിലാണ് കറങ്ങല്
ആഹ് ചാറ്റിൽ നിങ്ങൾ പറയുന്ന ചാറ്റിലോട്ട് ആഹ് റൗണ്ടിലാ പോന്നത് അതെനിക്കറിയാം ആഹ്
തോണിയും പേ തോണിയും പേടിയാണ് കേട്ടോ അറ്റത്ത് നിന്നാ പേടിയാണ് പക്ഷേ നടുവില് നിന്നാ കുഴപ്പമില്ല
ഞങ്ങള് തോണിയില് നല്ല എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് ഏറ്റവും ടോപ്പിൽ കേറിയിരുന്ന്
ആഹ്
എന്നിട്ട് ശരിക്കും അങ്ങ് പേടിച്ചു പോയി അത് ആഹ് ഒരു സൈഡ് പോയിട്ട് ഇഞ്ഞ് തിരിച്ച് വരുമ്പോഴ്ത്തേന് ശരി നമ്മളങ്ങ് പറന്നു പോകുന്നൂന്ന് തോന്നും എന്നിട്ട് മുകളില് ആകാശം വരെ എത്തുന്നത് പോലെ തോന്നും അത്ര ഹൈറ്റിലല്ലേ പോകുന്നത് പക്ഷെ രസമാണ് താഴേന്ന് നോക്കുമ്പോ
ഉം ആഹ് ഓരോരുത്തര് കാ കാണുമ്പോളേ നമ്മളത് കേറി കാണുമ്പോ അത് രസായി തോന്നും നമ്മക്ക് ക്ഷേ ആഹ് നമ്മളൊന്ന് ഇരുന്ന് നോക്കണ്ടേ
ഛർദ്ദിക്കുന്ന് ചിലര് കൊച്ചിന് ചർദ്ദിലൊക്കെ വന്ന് പിന്നെ തിരിച്ചിറക്കി അതിനെ ഇറക്കി
അങ്ങനെ ഇറക്കോന്ന് ചെയ്യ ചെയ്തോണ്ട് നിക്കുമ്പോൾ
ആഹ് ഇറക്കി ഇറക്കി ഒരു കുഞ്ഞ് കുഞ്ഞായിരുന്നു കൊച്ചു കൊച്ചായിരുന്നു സ്പീഡ് കുറച്ചട്ടെ അത് താഴെ ആയിരുന്നു ഇരുന്നെ താഴെയായിരുന്നു ഏറ്റവും മോളിലും അല്ലായിരുന്നു സ്പീഡ് കുറച്ച് ഇറക്കി
ആഹ് പേടിയാണ് എല്ലാതിനും ആഹ് ഇത് എന്നോ കൊണ്ടുവരു എന്നോ ചെയ്യുന്നതൊക്കെ ക്കെല്ലേ പേടിയ കമ്പിന്നൊക്കെ പൊട്ടി അറിയില്ല
അപ്പഴേ നമ്മുടെ അടുത്തുള്ള അത് വല്യൊരു അമ്യൂസ്മെന്റ് പാർക് ആണ് അതിന് ലൈ അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു കിടന്നതായിരുന്നു ഇനിപ്പോ അത് പൂ ആഹ് അതിപ്പൊ പൂട്ടിച്ച്
അല്ലാ എന്തേലും പറ്റ്
ആഹ് ആഹ് എല്ലാർക്കും പരുക്ക് പറ്റി പക്ഷെ ആർക്കും ഗുരുതരമുള്ള പരുക്കല്ല
ആഹ് അതയിന്റെ മോളിന്നൊക്കെ വീണ് ട്ട്ണ്ടെങ്കി എന്തേലും പറ്റ് പറ്റി അയ്‌ന്റെ ഉള്ളിൽ കൂടൊക്കെ നമ്മക്ക് കേറി ഇറങ്ങുണ്ടങ്കിലേ
എത്രോട്ത് അങ്ങനെ പൊട്ടി വീണ് മരിച്ചിട്ടുണ്ട് നമ്മുക്ക് അതിന്റെ മോളിലിരിക്കുമ്പോ അതൊക്കെയ ചിന്ത വരുന്നത് എത്രയോട്ത്ത് ഇത് പൊട്ടി പോയിട്ടുണ്ട് അങ്ങനൊക്കെ ചിന്ത വരും ഞങ്ങൾക്ക് ഉത്സ ഉത്സവം ആവുമ്പോഴേ
ആഹ്
ഈ ക്ഷേത്രങ്ങള്ല് ഉത്സവം ആവുമ്പോ അവിടെയൊക്കെ ഇങ്ങനെ വെല്ല്യ അമ്പലങ്ങള്ലൊക്കെ ഈ ഫെസ്റ്റ് നടക്കും
ആഹ്
ഉം അങ്ങനെ അടുത്തിട്ട് ആഹ് കൊറച്ച് ദൂരയാ അവ്ടെ പോയപ്പോ എല്ലാ ഏഹ് ഗെയിമും ഒണ്ടായിരുന്നു ഇപ്പോ
ഇതിന്റെ എവ്ടൊക്കെ ഉത്സവം ഇണ്ടാവല്ണ്ട് ഞങ്ങള് കാണാൻ പോവും ആനക്കെ ഈയില്ലാണ്ട് വെരുമ്പളേ
ആഹ് ആഹ് ആഹ്
ആഹ് പൂരത്തിനൊക്കെ ആഹ് അതില് ഞങ്ങള് ഇവെട്ന്ന് പോവും അന്ന് കല്യാണം ഇതൊന്നും കഴിഞ്ഞിട്ടില്ല അനിയ എല്ലാരും ഇവെടെ ഏട്ടത്തിൻ്റോടെ പോവും അത് കാണാനായിറ്റെ ആഹ് ഉത്സവത്തിനൊക്കെ പോവും വളിം മാലിം ഇതൊക്കെ വാങ്ങും
ആഹ് ആഹ് ആഹ് നമ്മുടെക്കെ ഏരിയിലെ ഉത്സവന്ന് പറഞ്ഞാ ഒരി ഒരുപാട് കെട്ടുകാഴ്ചകളൊക്കെ കാണും
ആഹ്
ഇപ്പൊ ആനയൊക്കെ തൊ തോ തോനെ കാണാ വിദേ ശ്യളൊക്കെ വരും കാണാനേ ആഹ് ആന ആനകളെ കാണാൻ വെരുന്നതാ അതുപോലെ ഉത്സവം അതുപോലെ ഒരുപാട് കെട്ടുകാഴ്ചകളും ഫ്ലോട്ടുകളൊക്കെ കാണും ഉം നിങ്ങടെ ഏരിയിലോട്ടൊക്കെ തെയ്യൊക്കെയല്ലേ കൂടുതല് അല്ലേ അമ്പലങ്ങള്ലെ ഉത്സവൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങള്
ആഹ് കണ്ടിട്ടുണ്ട്
ആഹ് ഈ കെട്ടുകാഴ്ചയൊക്കെയുണ്ടോ ഈ ഹോഷയാത്രയൊക്കെയുണ്ടോ ആഹ് ഇപ്പോ അങ്ങനെ ഉത്സവ സീസണൊക്കെ കഴിഞ്ഞ്
ങാഹ്
ഉം ഇഞ്ഞ്പ്പം മാർച്ച് മാർച്ച് ഏപ്രിൽ മേയിലാണ് സീസൺ പിന്നെ മഴയല്ലേ മഴയായ പിന്നെ ഉം ഏഹ് സീസൺ കഴിയും മഴയ്ക്ക് മുമ്പ് തീർക്കും ഉത്സവൊക്കെ ആഹ് ഇനിയിപ്പം ഈ മൂന്ന് മാസം മഴയും അങ്ങനെ കല്യാണങ്ങളും ഫംഗ്ഷനും ഒക്കെ കൊറവായിരിക്ക്യും അല്ലേ
ആഹ് ഇനിപ്പം മഴയായില്ലേ ഉം ഉം ഇഞ്ഞ്പ്പം മഴയായാല് പനിം ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചീ ച്ചിലും ഇതായിട്ട് അങ്ങ് നടക്കണ്ട് രാ ഡ്രസ്സായാലും
ഉം
ആഹ് ഒണങ്ങി കിട്ടൂല്ല ഒര് മണേക്കാരം
ല് അതാണോ വെഷമം ആഹ് ഇഞ്ഞ്ന്നാല് കണ്ടിന്യൂ മഴയായാ ഡ്രസ്സ് അമ്മള് എത്ര ഫാന്റെ കീഴ്ട്ട് ഒണ ക്കിയാലും ആ ഒരു സ്മെല്ല് കാണും വെയിലത്ത് ഒണങ്ങുന്ന ഒരു സുഖം കാണ
ആഹ്
ഉം പിന്നെ അതുപോലെ അസുഖങ്ങള്ടെ കാലമല്ലേ മഴക്കാലം ആഹ് എല്ലാ അസുഖങ്ങളും വരുന്നെ കൊതുക് ഉം ആഹ് കൊതുകും ഇണ്ടാവും ഡെങ്കിപ്പനിയും എലിപ്പനിയും മലേറിയയും ഒക്കെ
കൂടിങ്ങ് വെര്യാണല്ലോ അവിടെ കൊതുകൊക്കെ ഉണ്ടോ നല്ലോം
ആഹ് മഴയാവുമ്പോ കൊതുകുണ്ട് ശരിക്കും കൊതുകുണ്ട്
ഏഹ് ഇവിടെ നല്ല കൊതുകാട്ടോ അയ് എന്താ കൊതുക് റൂമില് തല ഫാന് ഇടാതെ ഇരിക്കാൻ കഴിയില്ല
ആഹ് ആഹ് ആഹ്
ആഹ് ഭയങ്കര ചൂടാണ് വെയിലുല്ലേ മഴലാര്ച്ചിട്ടേ ഒരീസം ഒര് മൂടല് തന്നേനി ആഹ് ഇന്ന് വെയില്ണ്ട്
ആഹ് മഴയാവുമ്പോ എവിടെയെങ്കിലും ഒക്കെ വെള്ളം കെട്ടിയൊക്കെ കിടക്കൂലെ നമ്മള് പരിസരത്തൊക്കെ നോക്കും നമ്മുടെ പറമ്പിലൊക്കെ എല്ലാം ചിരട്ട് എന്നും ഇട്ടേക്കത്തില്ല എല്ലാം വൃത്തിയാക്കും. ഇപ്പ പിന്നെ പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ ആള്വരും അവരെല്ലാം കൊണ്ടുപോവല്ലേ
ആഹ് രാത്രി ആവുമ്പോളാണിത് ഇപ്പ നമ്മള് ഈ വാതിലും ജനവാതിലും ഒക്കെ തുറന്നിട്ടിട്ടേ ചൂട് എടുക്കുമ്പോ നമ്മള് ഇതൊക്കെ തുറന്ന് ഇടുവല്ലോ
നമ്മള് സന്ധ്യ ആവുമ്പഴേ വിളക്കത്തിക്കുന്നതിന് മുമ്പേ ജനലും വാതിലും എല്ലാം അടച്ചു കൊതുകിന്റെ ശല്യം കൊണ്ടേ പിന്നെ ഉണക്ക സമയത്ത് കൊതുവല്ലായിരുന്നു ഉണക്ക സമയത്ത് പാമ്പിന്റെ പേടിയായിരുന്നു പാമ്പ്
ആഹ് പാമ്പ്ശല്യംൻണ്ടല്ലേ..
ആഹ്
ഉം
ഈ വർഷം ഉണക്കത്ത് ഒരുപാട് പേരെ പാമ്പ് കടിച്ച്മരിച്ചില്ലേ
ആഹ് പാമ്പ് കരിച്ചു മരിച്ചു അവിടെ പാമ്പശല്ല്യംൻണ്ടായിരുന്നു
ഇല്ല നമ്മടെ ഏരേ ലാ ഇല്ലാതില്ല ഉണ്ട് പാമ്പ് എല്ലാടും ഒണ്ടല്ലേ ഹലോ ഹലോ
ഹലോ ആഹ് ഇതിന്റെയടയിലൊരു കൊ കോള് ഇങ്ങനെ വര്ണ്ട് അതാണ്.
ആണോ
ആഹ്
പാമ്പ് ശല്യം ഓണ വെയിലായപ്പോ സമയത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നമ്മടെ ഏരിയിലൊന്നും ഇല്ല എന്നാലും കേട്ടിട്ടുണ്ട് പേടിയായിരുന്നു രാത്രിയിലൊക്കെ വാതില് തുറക്കാനൊക്കെ പേടിയാ ജന ചൂട് സമയത്ത് നമ്മള് ജനലൊക്കെ തുറന്ന് ടുവല്ലേ ഉം ജനൽ വഴിയൊക്കെ കേറുംന്നുള്ള പേടിയാ പിന്നെ വീട്ടില് പൂച്ചയൊക്കെ വളർത്തുന്നുണ്ടോ
ഇല്ല പൂച്ചല്ലേ പൂച്ചല്ലാതെ തന്നെ വളർത്താൽ തന്നെ ഉണ്ട്. വ്ടങ്ങനെ പൂച്ചളുണ്ട് എമ്പാടും
മീ മീൻ വെട്ടുന്ന സമയാവുമ്പോവരുംല്ലേ
ആഹ് മീൻ കത്തും ചെയ്യും പിന്നെ അഹ് തറവാട്ടിലേക്ക് വന്നിട്ട് മൂത്രേയ്ക്കും. പെരും വാസനേണല്ലോ ചെലത്
നമ്മുടെ വീട്ടിലും ഇല്ല പൂച്ച വളർത്തുന്നില്ല എന്നാലും വരും അത് എവിടെന്നെങ്കിലും ഒക്കെ വരും.
ആഹാ
കോഴിയൊക്കെണ്ടോ വീട്ടിൽ ആഹ് അതോണ്ട്മൊ മുട്ടയൊക്കെ പോ വീട്ടിലെ മുട്ടയൊക്കെ കഴിക്കേല്ലൊ ആഹ് അങ്ങനെ തോന്നയും കോഴിയുണ്ടോ ഫാമായിട്ടുണ്ടോ അതോ വീട്ടിലെ ആവശ്യത്തിന്
അത്യാവശ്യണ്ട് ഒരു പത്ത് കോഴക്കളൊക്കെ ഇണ്ട് ആഹ് കുട്ടികള് വിരിഞ്ഞതാണ്
ആഹാ സ്കൂളീന്ന് കിട്ടുന്നതോ
അല്ല വിരിഞ്ഞതാണ് അറിയ കോഴി കോഴി മുട്ട വെച്ചാട്ട് പെടക്കോയ്ക്ക് അ അങ്ങനെ വിരിയിച്ചതാണ്
നമ്മടെ ഇവിടെയൊക്കെ പഞ്ചായത്തീന്നൊക്കെ കോഴി മുട്ടേ കോഴിയെ തരും
കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് പഞ്ചായത്തിന്നും കോയി കിട്ടി വേറെ ഒരു കൂട്ടി ൽ വച്ചിന്നു എന്തോ പിടിച്ചു കൊണ്ടോയി എന്തോ പിടിച്ചതല്ല എന്തോ കടിച്ച് ചോരകടിച്ച്ത് ഒക്കെ കൊന്ന് കീരി എന്താ അറീല കീരിഅത് പൊറു പൊർത്ത്ക്ക് തല കടിക്കുള്ളൂ പക്ഷേ ഉള്ളില് കേറി ഇട്ട് കടിച്ചു
ചെലപ്പം ഈ വള്ളിപ്പൂച്ചയൊക്കെ ആയിരിക്കും. ആഹ് മരപ്പട്ടിയൊക്കെ ഉണ്ട് കോഴിയേക്കെ പിടിച്ചുകൊണ്ടു പോകും
ആഹ്
ആ നമ്മൾക്കും അങ്ങനാ നമ്മള് കോഴിയെയൊക്കെ കൂട്ടിലടച്ചിട്ടിരുന്നാ ഒരു ദിവസം കൂട് അടക്കാനെങ്ങാനും മറന്നുപോയാൽ പിടിച്ചോണ്ടു പോവും. ഉം എല്ലാടോം ഒള്ളതാ രാത്രി ആവുമ്പൊ അത് എറങ്ങി വരും മരപ്പട്ടിന്ന് പറയും ഉം നമ്മുടെ ഏരിയയിലൊക്കെ അല്ലാതെ പന്നികളും ഒണ്ട് പന്നിശല്യോണ്ട്
ആഹ് ആ
കൃഷിയൊക്കെ എന്തേലും അമ്മള് കപ്പയൊക്കെ നട്ടാലേ
ആഹ് പന്നിണ്ട് പന്നി ഇവിടെ ഇണ്ട് പന്നി
പിടിക്കാറാവുമ്പഴ്ത്തേന് പന്നി പ ആ പന്നി വന്നതെല്ലാം കുത്തിയെളക്കിയിട്ട് എല്ലാം തിന്നിട്ട് പോവും ഒന്നും നടാൻ പറ്റത്തില്ല അതുപോലെ കുരങ്ങുണ്ട് കുരങ്ങ് വന്നിട്ട് തേങ്ങയൊക്കെ കുത്തിയിടും
ഉം ഓക്കെ
ആഹ് അതൊക് എവിടുന്നെങ്കിലൊക്കെ വരും ശരിയടാ എന്നെ ശരി ഓക്കെ പിന്നെ വിളിക്കാം ശരി ഓക്കെ
ആഹ് ശരി ആഹ്